ഹലോ
ആഹ് എന്തേ കേക്ക്
ആഹ് കേക്കണിണ്ട് ഒറങ്ങിയോ
ഇല്ല ഒറിങ്ങിട്ട് ഒന്നുല അവടെണ്ട് എന്താ പാടെ
നല്ലത് കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ്ട്
ഫുഡൊക്കെ കഴച്ച് കിടന്നാ
ആ ഫുഡ് കഴിച്ചു നീ മക്കള് വരുമ്പോത്ത കുറച്ച നേരംന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു
സ്റ്റ് എടുക്കുമ്പോ തന്നെ എണീക്കാനായാലോല്ല
ഉണ്ടായത് കൊണ്ടേ
അംഗനവാടി ആയത്കൊണ്ട് പ് ഇ മൂന്ന് മണി ല്ല വിടെൽ
അല്ല മൂന്നരക്കാണ് പ്പ ടീച്ചർപ്പ മെസേജയച് പഷേ മൂന്നരക്ക് മൂന്നരക്ക് ഇവിടെ എത്തിയാ മതി അതിന്റെ മുമ്പ് വരല്ലേ എന്നാവും
ആ അവര് ഫുഡ് ഒന്നും കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടാവൂല്ല അവരെണീറ്റ് ആ അതന്നെ അപ്പൊ അവിടുന്ന് ഫുള്ളും കൊടുക്ക് ത്തിട്ടല്ല മുത് വീട്ടിലേക്ക് വിടൂ
ഉം പിന്നെ ഞാന് ഒരു കാര്യം പറയാ വിളിച്ചതേനി
എന്തേയാണ്
ഉം നമുക്ക് ഡ്രസ്സ് കോഡൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വിവരൊന്നും ഉണ്ടായിട്ടില്ല
ആ അത് പിന്നെ ചെലവർക്ക് താല്പര്യം ഇല്ല എന്താറില്യ ഒരു താല്പര്യ ഇല്ലാത്ത ചെലവര് പറയാ നമ്മക് അത് വേണ്ട അവനവന്റ ഇഷ്ടത്തിന് എടു ചിലോര് പറയുന്നുണ്ട് ചിലവർക്ക് താല്പര്യംണ്ട് ങാ എന്താ നിങ്ങള അഭിപ്രായം
എന്റെ അഭിപ്രായം കോയപ്പൊന്നൂല്ല ഉം പിന്നെ ഞാനൊരു ട്രിപ്പിന്റെ കാര്യവും പറഞ്ഞിട്ടില്ലേ അന്ന് ഇടാൻ വേണ്ടിട്ടാ ഞാൻ ഡ്രസ്സ് കോട് പറഞ്ഞത്
ഏ ഏ ഏ ആ ഞമ്മൾ ട്രിപ്പ് പോവാൻ ല്ലേ എല്ലാരും കൂടി ആ അത് ഏതായാലും നല്ലതാണ് ഞമ്മളെ വെറുതെ യിരിക്കല്ലേ വീട്ടില് ശരിയാണ് അപ്പൊ നമുക്കത് പോണ്ട ഒരു എൻജോയ്മെന്റ് ആണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആവുമ്പോ മം ഉം
അടി സോളായിട്ട് പോവാനാ വിചാരിച്ച ശത് ഫ്രണ്ട്സ ആള് മാത്രം അങ്ങനെ ഉം അപ്പൊ അങ്ങനെ അയിനായിട്ടൊരു ഡ്രസ്സ് ഒടനെ ചെയ്ത് പോകുമ്പോ അടിപൊളി ആയിരിക്കും കൊന്ന് അങ്ങനെ അത്ര വല ഇന്നെടുക്കേണ്ട ചെറിയ
ചെറിയ ഒരു ആ ഒരു പ്ലെയിൻ ആയിക്ക എന്തെങ്കിലൊക്കെ മതിയല്ലോ ഒരറ്റ കളറിലേ ആ എന്താ എല്ലാരോടും ചോയിച്ചാ എന്ത് എല്ലാരും അഭിപ്രായം എന്തേലും പറഞ്ഞ
ഞാൻ ഇങ്ങളോട ആദ്യം ചോയ്ക്കട്ടെന്ന്
ഏന്നോട് ആണോ ഫസ്റ്റ് ചോദിക്കണ്ടേ ഗ്രൂപ്പിൽഇട്ടോളുന്ന അപ്പൊ എല്ലാരും കേട്ടീട്ടുണ്ടാവും
ചിലപ്പോ ഞാൻ ഗ്രൂപ്പിന്റെ ചിലപ്പായ റെസ്പോൺസ ഒന്നും തരൂല അപ്പൊ ഒരാൾക്ക് വിളിച്ചാ പിന്നെ ഓലെ നമ്മള ഒപ്പ ഉണ്ടാവൂല്ലൊ ന്ന് വിചാരിച്ചിട്ട്
ആഹ ഗ്രൂപ്പിൽ അല്ലെങ്കിലും എന്തെങ്കിലും വിട്ടാലോ ആർക്കും റെസ്പോണ്ട് ഒന്നും ഉണ്ടാവില്ല ഒന്നും കേൾക്കാൻ പറ്റ ടൈമും
ഉം പിന്നെ സ്കൂളത്തെ ഗ്രൂപ്പും മന്ദ ഗ്രൂപ്പ്‌ പലേ ഗ്രൂപ്പ്‌ ഗ്രൂപ്പ്‌ ആയതുകൊണ്ട്
ഇപ്പൊ മൊത്തം ഗ്രൂപ്പല്ലേ അയിമ്പത്തന്നല്ലേ അന ഒന്നച്ച് എല്ലാരും അറിയയും ചെയ്യും കേൾക്കാനുള്ള സമയം ഇല്ലന്നുള്ളു
ശരിയാ
ഉം പിന്നെ ഏതായാലും എല്ലാരോടും ഒന്ന് ചോയ്ക്ക നമ്മക്ക് ചോയിച്ചിട്ട് വല്ല താല്പര്യം പോലെ നമുക്ക് പോവാ
ഉം അവിടെ ആക്കോ ഓക്കോ ഹസ്ബെന്ണ്ടിനോ
ഒന്നല്ല ഇതുവരെല്ലേട്ടോ ഇതേപോലെ എടുക്കു ക്കെ പോയിരുന്നു ഞങ്ങള് എന്റൊപ്പം പഠിച്ച രണ്ട് കുട്ടികൾ ഞങ്ങ അന്ന്ന്ന് അങ്ങനത്തെ പ്രശ്നൊന്നും ഇല്ല വീട്ടില് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര് ആ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇപ്പൊ ലേഡീസ് പ്രശ്നംന്നുമല്ല
ഉം ഇവിടേും വലിയ ഇഷ്ട്ടൊന്നുംല്ല എന്നാലും
ആ ആ പക്ഷേ യാത്ര പോകുമ്പോ ഒരു പേടി ഇതൊക്കെ ഉണ്ടാവും അമ്മ അങ്ങനെ പോയാത്തത് പോ പോവല്ലേ പറിഞ്ഞി ലല്ലേ ഇപ്പഴത്തെ ഒരു സാഹചര്യ ആലോചിച്ചുമ്പോ ആ ഒരു പേടി മാ ത്രൊള്ളൂ,
ഉം ഉംനോക്കേതായാലും ആ കാലാവസ്ഥയാണ്. ഇപ്പൊ ഇതുവരെ മയ വല്ലാതെ അതല്ല എങ്ങനെ മയാന്നറിയീല.
ഇപ്പ അങ്ങനത്തെ ടൈം ഒന്നൂല്ല. മയ ക്ക് ഏത് ടൈമ് ചെലപ്പോ നല്ലതായിരിക്കും ചെലപ്പോ വൈകുന്നേരായിരിക്കും. ഏതായാലും നമുക്കൊന്ന് പോവാം. എല്ലാരും താല്പര്യം ഒക്കെ ഒന്നോയി ചോദിച്ചട്ടേ. അവന് താല്പ ര്യനുസരിച്ച് നമുക്ക് പോവാം. ഏ ഏ ഉം. എവടക്കാണെങ്കില് നമ്മക്ക് തട്ട് അതൊക്ക എവടക്കെങ്കിലൊക്കെ പോയാ മതി. വൺ ഡേ ട്രിപ്പോ ഹൈക്കി അങ്ങനെ പോയാ നമക്ക്
വെ സ്റ്റേ ചെയ്യാനോ ദൂരം
അയ് അതൊന്നും സമ്മയിക്കൂല അങ്ങനത്തേല് ചെന്നപ്പേ ഒരു വീടോട്ടൊന്നും സമ്മയിക്കൂലാട്ടാ. നമ്മുക്ക് നിക്ക് സമയ് കുലാങ്ങനാ അമ്മലമ്പാ അങ്ങനെ മറ്റേ പൊങ്കൽ രാവിലെപോയി വൈകുന്നേരംന്നെ വായിക്കല്ലല്ലോ അത് സമ്മയ് ഹൊ പിന്നെ മക്ക ൾക്ക് സ്കൂളില്ലാത്ത ദിവസം പോണ്ടി വരും. അങ്ങനെ വേണ്ടി അപ്പൊ അല്ലാ പോവാൻ പറ്റില്ല അവരെ കൊണ്ടാവാതൊന്നും നമ്മക്ക് ഏതാലും പോവാൻ പറ്റൂല്ലേ
ആ
പിന്നെ ചെറിയ കുട്ടികൾ ഉള്ളവർക്ക് എന്തൊക്കെയൊ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കില്
ആ അ പക്ഷെ ഇപ്പയിൻ പൊതുവെ എങ്ങനെ കൊറ കുറവാണ് ലേ കാരണം ഇപ്പൊ ആരും ഇങ്ങനെ വീട്ടിലിരിക്കില്ലല്ലോ
ഇപ്പ എല്ലാ ദിവസം ഒഴിവുള്ള അനുസരിച്ച് എല്ലാരും മക്കളേനെ പൊ ഇറങ്ങണംന്ന് പറഞ് വാശി പിടിച്ചു
എന്താറീല എന്നാലും ജലോല എടീൽ ഇണ്ടാവും അങ്ങനത്തെ ആൾക്കാര്
ണ്ടാവും അപ്പം ചേലോൽക്ക് താല്പര്യം ഇല്ലാത്ത തോലും ഉണ്ടാവും
ഉം
അങ്ങനെ യാത്ര താല്പര്യ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും നമ്മക്കൊന്നും പിന്നെ പൊതുവ അങ്ങെ നത്തെ താല്പര്യ കുറവൊന്നു ആദ്യേ അത് ഭയങ്കര ഇഷ് ഏതാലും പിന്നെ ഫുഡിന്റെ കാര്യൊക്കെ എന്തൊക്കെ നമ്മൾ കാട്ടുക
ഫുഡ് എന്താ ആഹ് പൊറത്തിന്ന് കഴിക്ക ഒരീസ്സം എല്ലാർക്കുക്കെ റെസ്റ്റായി
ആഹ് ദിവസോം ഇല്ലേ നമ്മള ട്ടൊന്ന് കഴിക്കണെ പൊർത്ത്ത്ത ഫുഡിന്റെ രു ചി അറിയാലോ
ഉം അതെ
പിന്നെ വേറെന്തൊ എന്നാലും ചോയിച്ചോക്ക എല്ലാരോടും എന്ത താല്പര്യം അവരെ ഓരോരുത്തരെ താല്പര്യം ഉണ്ടാവല്ലോ അതിനൻസര്ച്
ആഹ് അങ്ങൻതന്നെ ആഹ് എല്ലാരും അതെ താല്പര്യത്തിന് അനുസരിച്ച് നമുക്ക് അങ്ങനെ പോവാ.
ഉം ഉം ഇനി പേയ്മെന്റിന്റെ ബുദ്ധിമു ട്ടുള്ളോലും ഉണ്ടാവുട്ടോ.
ആഹ് അത്ണ്ടാവും. അത് മ്മ
ആം ആഹ് നമ്മൾ അങ്ങട്ടും ഇങ്ങട്ടും അഡ്ജസ്റ്റയ്ത്ക്കാണ്ടെ കൊടുത്താ മതി അത്. അയ്നങ്ങനെ ചെൽപ്പം പേയ്മെൻ്റിന്റെ അഡ്ജസ്റ്റിൽ ബുദ്ധിമുട്ടുള്ളവരും വെ രാ
ആഹ് വരൂലാന്നൊക്കെ പറിം ഉം അതാണ്. ചെലപ്പം വേറെ എന്തേം കാരണൊക്കെ പറഞ്ഞാണ്ട് ഒഴിവാവും. അതമ്മക്ക് പേയ്സണലായിക്കാണ്ട് ചോയിച്ചറിയാ.
അവരിപ്പോ നേരിട്ടമ്മളോട് പറീലല്ലോ.
ഉം എന്താലും നോക്കാ
എല്ലാരിം സാഹചര്യം ഞമ്മൾ നോ നാേക്കണ്ടേ അവര്ക്ക് താല്പര്യംണ്ടാവും പക്ഷേ നിന്റെ ബുദ്ധിമുട്ട്കൊണ്ട് പോരാൻള്ളൻട്രസ് റ്റുംണ്ടാവൂല എങ്ങനെണ്ടാവും ആര്ക്കുംപ്പ യാ ത്ര യ്യാൻ താല്പര്യത്താൻ ആരുണ്ടാവൂല്ല നൂറ് ശതമാനം എല്ലാർക്കും താല്പര്യം തന്നെ
ര്യം ഉണ്ടാവും
എന്തായാലും മ്മക്ക് ചോയിച്ചുനോകാം എല്ലാടോടും അവ താല്പര്യ അ പോലേ അമുക്കൊരു ദിവസം കണ്ടെത്തി അയ്നൻസരിച്ചുള്ള ദിവസം
ഹെ സ്കൂളില്ലാത്തന്ന് പോവാല്ലേ എന്ന മക്കൾക്കും ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ
അവരില്ലാതെ നമ്മക്ക്പ്പോ താലും പോകാനും പറ്റൂല്ല അവരെ ഇവിടെ എവിടെങ്കിലൊക്കെ ആ ഇത് പോയിട്ടുണ്ടെങ്കിൽ
ഉം സമാധാനം ഒണ്ടാവൂല നമുക്ക്
ആഹ് ഞമ്മങ്ങളൊപ്പം പോന്നാ പിന്നെ
ഉം അങ്ങനെ പോണോലുംണ്ട് ഇപ്പോ പക്ഷെ ഇൻക്കതൊരു ബുദ്ധി ബുദ്ധിമുട്ടായിട്ട തോന്നിയത്
മി ഇതിപ്പോ ബുദ്ധിമുട്ടന്നേണ് കാരണം വീട്ടില് ഉമ്മ ഇല്ലെങ്കില് ഉമ്മല്ലല്ലോ അപ്പൊ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടോണ്ട് പിന്നെപ്പോ അവർക്ക് നോൽക്കാൻ നോമ്പ് അസുഖം കാര്യങ്ങളൊക്കെള്ളൂലല്ലെ അപ്പൊ പിന്നെ ഓൽക്കൊന്നും സമയ
ഏഹ്
നോക്കി നിക്കാന് സമയ ഇണ്ടാവൂല വെയ്യാതോലൊക്കെല്ലേ
ഉം പിന്നെ ഡ്രസ്സ് ഇങ്ങൾക്ക് അവുടെ ഇണ്ടോ അടി ഇങ്ങൾ അടിക്കോ അവുടെ എടുത്തെങ്കിലും കുറഞ്ഞ പൈസക്ക് ആരെങ്കിലും അ ച്ചരാണ്ടോ
ഊം ഇപ്പത്തക്ക റൈറ്റാണ് ഇന്നാലും ഞാൻ അടിക്കൊന്നുല്ല ഞ ഇപ്പത് പഠിക്ക്ണൊന്നുല്ല പഠിച്ചിട്ടില്ല അയ്ന അ തിണ്ട് പക്ഷെ ഇപ്പൊ അടിക്കൂ ഭയങ്കര റൈറ്റ് ആണ് നല്ല നോർത്ത കൊറേക്കെ രണ്ട് മൂന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുക് ബാലൻസ് കൊറച്ച്കാണ്ടൊക്കെ തരും തിര വോര്
ഉം ഈ രണ്ട് പൈസിം കൂടി ആവുമ്പളേ ചെലോൽക്ക് ബുദ്ധിമുട്ടയ്ക്കാര്യം നമ്മളെ കൂട്ടത്തിൽ തന്നപ്പാരെങ്കി ക്കണ്ടാവൂല്ലേ അടിക്കണോലൊക്കെ
ഉണ്ടാവും ഏ ഇല്ലാതിക്കൂല ആരെങ്കിലൊക്കെ ഇണ്ടാവും അപ്പൊ ഓർകുത്തന്നെരു ഇതയ്ക്കോട്ടെ വരുമാനം എങ്ങനെങ്കിലാക്കമ്മക്ക് ഏ ചോയ്ച്ചോക്ക ആരെങ്കില ഉണ്ടെങ്കില് അല്ലെയ് പിന്നെ അമ്മക്ക് റസ് കോഡ് മാത്രാ റെഡ്മെയ്ഡ് അങ്ങനെ അങ്ങനെ അങ്ങനേം കിട്ടൊല്ലോ ഡ്രസ്സ്‌ കോഡ്
ആഹ് ആഹ്
അങ്ങനാകുമ്പോ പിന്നെ അടിക്കണ്ടല്ലോ മടിക്കാത്തന്നെ അയ്നൻസരിച്ച് നോക്കാം ഉം ഏതായാലും അമുക്ക് ച ചോയ്ച്ചോ ക്ക എല്ലാരോടും എന്താ അവരുടെ താല്പര്യന്ന് ചെ എടുക്കുന്നൊ രെ
അയക്കാവോ
ഏഹ്
ഹസ്ബൻഡുമാരൊക്കെ എല്ലാവും അതു വെയ് ക്ക
അതറീയല്ല ചോയ്ച്ചോക്കാം മ്മക്ക് എല്ലാരും ന്ന് ഗ്രൂ ല് വരേ നല്ലെങ്കിൽ റ്റേന്ന് ചോയ്ക്ക ഓരോർത്തരോട്‌ ഗ്രൂപ്പില് ചെൽപ്പെല്ലാരൊന്നു നോക്കുന്നുണ്ടാവൂല ടൈമുണ്ടാവുല്ല പേഴസണലായിട്ട് വിളിച്ചണ്ട്
ഉം
എല്ലാരോടും വിളിച്ചിട്ടൊ അവരോരടെ താല്പര്യം എന്താ പാടന്ന് പറയാൻ പറ്റൂള്ളൂ
ആഹ്
എക്സ്പെൻസ് കൊറ്ഞ്ഞ സല്ത്ത്ക്ക് പോവേ അല്ലാതെങ്ങോട്ടും അടുത്തെവിടെക്കെങ്കിലുമൊക്കെ ഉണ്ടാവൊല്ലോ ല്ലൊ അന്വേഷിച്ച അറിയാന
ആഹ് ആഹ് ഏതായാലും ആഹ് എതായാലും പെട്ടെന്ന് വാണങ്കി മഴയൊക്കെ കൂടിയാലേ ഉം ചിലപ്പം അന്ന പോക്ക് നട
ഉം ഉം ആ ഞങ്ങള് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ നോക്കും
ആ നിങ്ങള് വേഗം പറയോണ്ടിട്ടോ ഞാൻ
എന്നാ ശരി ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ടിട്ടാ ആ ആഹ്